ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം ആഹ് കേ ക്കുന്നുണ്ട്
എന്തുണ്ട് വിശേ ഷം സുഖമായിട്ടിരിക്കുന്നു എന്താണ് പരിപാടി
പരിപാടിയൊന്നൂല്ല്യ ഇല്ല സ്കൂൾ മദ്രസൊക്കെ പൂട്ടിയല്ലേ അപ്പം വീട്ടിലേക്ക് പോകുന്നാണ് പെരുന്നാളൊക്കെര്ന്നല്ലോ.
കുഞ്ഞുങ്ങള്
ആ കുഞ്ഞുങ്ങള് നാലാള്ണ്ട്. ആ പഠിക്കാ. മൂന്നാള് പഠിക്കണ് വാലവാടി ഒരാള് ഊം ഇക്കുറി ചേർത്തണം.
ഉം
ഉം. ലീവാണല്ലോ ഇനിയിപ്പോ മക്കള് പത്താം ക്ലാസ് നാലും മൂന്നൊക്കെ ആയിട്ട്
ഓ അത്രയേ ആയിട്ടുള്ളൂ അല്ലേ.
ഒന്നര എസ് എൽ സി ക്കാണ്. ഇക്കും ഇപ്രാവശ്യം ഞ് എസ് എൽ സി
ജോലിയുണ്ടോ? ഹസ്ബെൻഡന്ത്
ഹസ്ബന്റ് ഇവിടെ നാ ട്ടിലില്ല.
പൊർ
ആ പൊർത്ത്
പിന്നെ ചോറൊക്കെ കഴി ഇവിടെ നല്ല വിശേഷം വടെ രാവിലെ നല്ല വെയിലായിരുന്നു
ആഹ്
ഇപ്പ ദേ മ ഞാനേ
ആഹ്
അപ്പം മഴ കൊക്കോക്ക കൊക്കോക്ക
ആ കൊക്കോ കായ
അത് ഞാൻ വെള്ള ത്തിലിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കാനിട്ടു
ആഹ്
അപ്പോ അതേ മഴക്കാറ് കണ്ടോണ്ട് ഞാനിപ്പം അത് വാരാനായിട്ട് പടതേല് പട്തല് ഇട്ടേക്കുവായിരുന്നു
ആഹ്
അപ്പോ നനഞ്ഞ് പോയാ പിന്നെ പോയ്
ആ പോയത് തന്നെ- നമ്മള് ആ മൻ മനക്കട്ടിട്ട് കൃ മനക്കെട്ട്- ക്ക് പോയില്ലേ കൃഷി പിന്ന വല്ല്യ ഇവിടെ എൻ്റെഈ ഉപ്പാ- ഇവിടെ വായ, വെള്ളരി എത്താര്യ ചീര അങ്ങനെയൊക്കെ മത്തൻ, കുമ്പളന്നൊക്കെ ഉണ്ടാകും അങ്ങനെത്തെ കുഴിച്ചിടും ആ അത്രയേയുള്ളൂ
അല്ലാതെ പ്രത്യേകിച്ച് കൃഷി ഒന്നും
ഉം പ്രത്യേകിച്ച് ഇല്ല സാധാ കൃഷി തന്നേ റബ്ബറേ റബ്ബറില്ലേ റബ്ബറൊന്നുമില്ലേ അതിവിടെ സ്ഥലമില്ല വാങ്ങിയിട്ട് അങ്ങനെ കുഴിച്ചിട്ണണ് തേങ്ങ നമുക്ക്ആ ഇണ്ട് ആവശ്യത്തിന് ഉള്ളത് ക്കൊ ണ്ട്
തേങ്ങയുടെ തേങ്ങ കൂടുതൽ ഉണ്ടാവു ല്ലേ
തേങ്ങ അങ്ങനെ വലിയ കൂടുതൽ കൂടുതലൊന്നും ഇല്ല ഒക്കെ ആവശ്യങ്ങൾ കടന്നു പോകുന്നുണ്ട്
ഉം അപ്പ ഈ ഉം നിങ്ങൾ ആട്ടോ തേങ്ങ
തോനെ കിട്ടുകയാണെങ്കിൽ ഒരിടൽന് തോനെ ഇണ്ടെങ്കിൽ ആട്ടിക്കും
ഓ അങ്ങനെ
ആ ഇല്ലെങ്കിൽ പിന്നെ വാങ്ങാർ ന്നെയാണ് കടയിൽ നിന്നു വാങ്ങും
പിന്നെ കുഞ്ഞുങ്ങളൊക്കെ എന്തിയെ
ആ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെയുണ്ട് പള്ളിയിൽ പോയി വന്നിട്ട് ഉള്ളി ന്നിട്ടൊള്ളോ ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ
ആ പിള്ളേര് ആൺപിള്ളേര് ആണോ
ഒരു മോളാണ് ഉള്ളത് ചെറുത് മോളാണ് ഊണ് കഴിച്ചില്ല ഊണ് കഴിക്കാൻ ആയി എന്താ ഊണിന് ഉണ്ടാക്കി
ഞാന് ചോറ് വെച്ചു പിന്നെ ചിക്കൻ കറി വച്ചു
ആ
അപ്പം ഈ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ട ഒരു കറി വെച്ചു
ഇങ്ങള് എങ്ങനെ ചിക്കൻ കറി വക്കല്
ചിക്കൻ കറി ഞാൻ വെക്ക് വെക്കൽ എങ്ങനെ എന്നുവച്ചാൽ സവാള നല്ലവണം നല്ല നൈസായിട്ട് അരിയും
ആ ആ
എന്നിട്ട് അത് നല്ലോ കരിയാത്ത രീതിയിൽ മുരിയിച്ചു
ആ
മുരിയിക്കുന്ന് പറഞ്ഞാൽ നല്ലോണം വഴറ്റി നല്ല മോരു മൊരിഞ്ഞ് ഒരുമാതിരി വഴറ്റി മ്
ആ
അങ്ങനെ വഴറ്റി റ്റിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി കൂട്ടി വഴറ്റും. അത് കഴി എന്നിട്ട് അത് നല്ലവണ്ണം വഴന്ന് കഴിയുമ്പോ തക്കാളി ഇടും
ആഹ് ആ
അത് കഴിഞ്ഞാൽ അതും കൂടി കൂടി നല്ലോണ്ണം നല്ല ഭംഗിയായിട്ട് നല്ലോണ്ണം വഴറ്റ് റ്റിയേനു ശേഷം പിന്നെ ഏ മഞ്ഞൾ മല്ലിപ്പൊ പൊടി മുളക്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാലപ്പൊടി പിന്നെ ഇച്ചിരി ഗരംമസാലപ്പൊടി
നിങ്ങള് ഉള്ളി വാട്ടണേനു മുന്നേ ഉലുവയിടാറിലല്ലേ?
ഉലുവ ഇടൂല ഉലുവ ഇടുവോ?
രാ ഞങ്ങള് തുടക്കത്തിൽ ഉലുവ ഉലുവയിട്ടിട്ട് പിന്നെ ഉള്ളി ഇടും ഇടും
ഉലുവയിട്ട് പൊട്ടിക്കുവാരിക്കും അത് നല്ലാണോ?
ആ നല്ലാണ്
ഓ അ ആദ്യായിട്ട് കേക്കണാട്ടോ
അല്ല അത് കുറച്ചിടും തോനെ ഇടൂല്ല പിന്നെ ഒരു നമ്മള്ത് കറിക്ക് ഒരു ഇതുണ്ടാവും ടൈറ്റ് ആയിക്കും.
അപ്പൊ ഈ മീൻകറിക്ക് ഇടും ഉലുവാ
ആഹ് മീനും കടുകും കൂടി ഇത് കടകല്ലേ? ആ കടുകും ഉലുവീടും ഉപയോഗിക്കും രണ്ടും കൂടി
അല്ല മീൻകറിക്ക് ഉലുവ പൊട്ടിക്കാറുണ്ട്. അപ്പൊ
ചിലരിടും കടുകിൻ്റേ ദസ് ബ നകും അടോ ഉലുവയൊക്കെയിടും ഉം
അതിന് ഉലുവയിടുവോ? ഞാൻ
ആഹ് ചിക്കനിടും ഫസ്റ്റിലിടൂല്ലേ? ഇടും
പിന്നെ അന്നിട്ട് പിന്നെ നമ്മളതെല്ലാം പൊടികളിലായിട്ടതിന് ശേഷം
ഉം
ച്ച് കുറച്ച് ചൂടുെള്ള ഒഴിച്ച് അത് ഗ്രേവി ഒന്ന ആക്കും കുഴമ്പരുംബ
ആ
അത് കഴിഞ്ഞ് ആ കൊഴമ്പ് രൂപത്തന് ആക്കിയിട്ട് പിന്നെ അസക്ക് തെളച്ച് മസി ആായി കഴിയുമ്പോ ചിക്കൻ ഇട്ട് ഇളക്കി നല്ല ഫ്രഷ് ആക്കി എടുത്ത് മൂടി വെക്കും
ഏ
അപ്പം അത് അവിടെ ഇരുന്ന് വേന്തേളും
ഉം എന്താ എന്തര് പണി എ തിരക്കിലാണോ
ഇല്ല
ഏ സൗണ്ട്
കുക്കറില് കുക്കറിലാണെങ്കിൽ ഞാൻ ജാ ഇതെല്ലാം വഴറ്റിയിട്ട് നമ്മള അധികം വെള്ളം ഒഴിക്കത്തില്ല അത് കഴുകി ഒഴിക്ക ആവിശ മായ വെള്ളം മാത്രമേ പാടുള്ളൂ
ആഹ
അപ്പൊതാ ആ ഒ ഉച്ച കഴിയുമ്പോ അതെല്ലാം ഒക്കെ കൂടിറ്റ് ഒറ്റ വിസിലടുപ്പിക്കും
ആഹ
കുക്കറിലാണെങ്കി
മം ഉ
അങ്ങനെ ചെയ്യും ഇതിലാകുമ്പോ നമ്മൾ മൂടി വച്ച കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർായിട്ട് വെന്ത് കട്ടും
ആഹ
അങ്ങനെ ചെയ്യും
അവിടെ മയക്കെണ്ടോ
ഇപ്പതേ മഴ പെയ്യാൻ പോകുന്നുണ്ട് മഴ ഇത്ര നേരം നല്ലൊ ഒരു വെയിലായിരുന്നു ഇന്നലെ ഇവിടെ രാവിലെ ഇങ്ങനെ തെളിഞ്ഞു നിന്നിട്ട് ഉച്ച കഴിഞ്ഞ മഴ പെയ്യുന്നു അവിടെ എങ്ങനെ മഴയുണ്ടോ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ
ഹലോ കേക്കാമോ?
ആഹ് കേക്കുന്നുണ്ട്
ആഹ് എടക്ക് വെച്ച് കേൾക്കണ്ടായി
ആഹ് അത് കോള് വന്നിട്-
അതെ ഇവിടെ അവിടെ മഴയുണ്ടോ
ഇല്ല മഴ ഇവിടെ ഇല്ല ഇവിടെ മൂടലാണ് നല്ല മൂടലാ ചൂട് ഇട് അല്ല ആ വെയിലും ഇല്ല മയയില്ല ചൂട്-
ഭയങ്കര ചൂടാണോ
ആ ടാ രാവിലെ ഒക്കല്ല മയ് വെയിലൊറച്ചിരുന്നു ഇന്നനെ കുറച്ച് പെയ്തു പെരുന്നാള് ആയതുകൊണ്ട്
ഉം
ത്രിക്കെ മയാര്ന്ന്
രാത്രിയൊക്കെ മഴപെയ്തു
ഉം രാവിലെ ഫുള്ള് വെയിലേനിം കറങ്ങാനൊക്കെ പോണ് - കറങ്ങാനൊക്കെ പോവാറ് ഇന്ന് പറ്റീനിം നല്ല വെയില് ആയതോണ്ടേയ്
ആ പറ്റീലാ-
പറ്റീണ് നല്ല വെയ് മഴ പെയ്തില്ല രാത്രിയെ പെയ്തൊള്ളൂ
കറങ്ങാം പോയോ?
ഞാന് വീട്ടിലൊക്കെ നമ്മളെ കുടുംബക്കാരോടൊക്കെ പോയി
വീടുകളിലൊക്കെ കറങ്ങാം പോയി അത്രേഉള്ളു-
പെരുന്നാളൊക്കെ അല്ലേ അപ്പൊ വീടുകളിലെ ഒക്കെ കറങ്ങാനമ്മ കുടുംബക്കാരടെക്കെ പോവും-
ഉം പിന്ന- ഏ അവിടെ ഈ ചക്കയും മാങ്ങക്കൊ ഉണ്ടോ?
ചക്ക ആ ചക്ക കൊറവാണ് വേറെ എവിടെന്നെങ്കിലൊക്കെ വാങ്ങിക്കൊണ്ടരാറാള്ളെ അയൽവാസികളൊന്ന് വിട്ടു അയൽവാസികൾടെക്കണ്ടേ- ക്കില്ല ഞങ്ങൾതെക്കെയ് ലെ ആദ്യേ മുർ ച്ചു മാറ്റി ലെ വ് വീട് പണിക്ക് വേണ്ടി ആക്ക മുർച്ച് ആദ്യ ആ മുർച്ച് അ കൾഞ്ഞ് ഇപ്പ അയൽവാസിളൊടെക്കെ ഇണ്ട് നമ്മക്ക് വാണങ്കി പർച്ച് കൊണ്ടര അവള് ഇട് ക്കാർഞ്ഞ്ണ് ഇങ്ങക്ക് എപ്പ വേണെങ്കി കൊണ്ടോയ്ക്കോളി
ചക്ക നിങ്ങള് വാ ചക്ക ഇവ്ടെ ഇഷ്ടം പോലെ ഇണ്ട് ചക്കേം മാങ്ങേ ഒത്തിരി
ഏ ഒത്തിരി ഇണ്ടൊ
മാമ്പഴം ചാടും അങ്ങനെ ഒത്തിരിയുണ്ട്
ഏ ഒത്തിരിണ്ടല്ലെ
ചക്ക നിങ്ങള് വർക്കൊ
അ ചക്ക കിട്ടിയ വർക്കാർണ്ട് കഴിഞ്ഞ പ്രാവശ്യം വർത്തിനി ഇപ്രാവശ്യം വർത്ത്ട്ടില്ല അയിന് ഒര് ചെറിയ ചക്ക കണ്ടുന്നൊക്കെ കിട്ടിയിട്ടൊള്ളു അപ്പ മ്മക്ക് പഴ്ത്തത് കിട്ടിയതൊള്ളൂ പച്ച വാണല്ലൊ ആ വർക്കാന്
മാമ്പഴക്കറി ഒക്കെ വെക്കോ
ഇല്ല മാമ്പക്കറിയൊന്നു വെക്കെല്ല ഇങ്ങളോടെ വെക്കാർണ്ടോ ഏ
ആ ഇവിടെ വെ ക്കും എടക്കൊക്കെ വെക്കാറ്ണ്ട് മാമ്പഴക്കറി അത് മാമ്പഴം നമ്മള് മ് ആ തൊലി മേലെത്തെങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട്
ആഹ്
മഞ്ഞൾപ്പൊടി ഉപ്പും ഇത്തിരി മൊളക് പ്പൊടിം പച്ചമൊളക് കറിവേപ്പില ഉപ്പ് എല്ലാം ഇട്ടിട്ട് കൊറച്ച് വെള് നകത്തു വെള്ളൊഴിച്ച് വേവിക്കും
ആഹ്
അത് വെന്ത് ന ല്ലോണം വെന്ത് കഴിയുമ്പം അതൊന്ന് കുർക്ണ പരിവാവുലേ
ആ
അപ്പ നമ്മള് ഈ വേവിക്കുമ്പോയെക്ക് നമ്മള് അതിന് വേണ്ട തേങ്ങെ ചെറിയ ജീരകോം രണ്ട് ഉള്ളിയിം ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി മൊളക് പ്പൊടിം കൂട്ടി അരക്കെണം
അ ആ അരപ്പ്
ന്താ കറി കുറച്ച് കഴിയുമ്പോൾ ഈ വെന്തു വേവാൻ വെച്ചേക്കുന്ന ഇതിലേ ക്ക് ഈ അരപ്പ് ചേർത്ത് നമ്മള് കെളക്കാൻ പാടില്ല
ആഹ്
നമ്മള് ഈ മോരു കറിയെക്കെ വെക്കില്ലേ അതേ പോലെ പാകത്തിന് ഉം തെരളൻ പാകത്തിന് ഇരിക്കണം കൊഴമ്പ് രൂപത്തില്
ആ അതേയോ
അങ്ങനെ നമ്മള് അത് ചെയ്തതിന് ശേഷം കടുക് വറുക്കണം കറുക് പൊ ട്ടിച്ച് ഒണക്ക മുളകും ചൊമന്നുള്ളി ഒക്കെ ട്ടി വഴറ്റി നല്ലോണം മൊരിയിച്ച് കറിവേപ്പില ഇട്ട് വേണെങ്കിൽ ഇത്തിരി മുളക് പൊടി ഇടാം അതിൻ്റെ കൂടെ
ഉം അവിടെയെക്കെ കറിവേപ്പിൻ്റെ കറി വേപ്പ് ഒക്കെ ഉണ്ടോ
ആ കറിവേപ്പ് ണ്ട്
ഉം നമുക്ക് പഞ്ചാണ് ഏട്ടത്തിൻ്റെ അവിടുന്നൊക്കെ കൊണ്ട് വര്ല
സോ ഞങ്ങള് നട്ടു പിടിപ്പിച്ചേക്കുന്നതാ
ട്ടില്ല
ഓ ആഹാ കഞ്ഞി വെള്ളം ഒഴിച്ചാ മതിന്നാ പറയ്ണേ
ഏഹ് അപ്പോ നന്നായി നന്നാ നന്നായിട്ട്ണ്ടാകും-
ഉം എന്നാ ശരി എന്നാ ഓക്കെ-